ആ കേക് ക്ക്ന്ന്ണ്ട് അപ്പൊ നമ്മള് അന്ന് എവിടെ പറഞ്ഞ് വെച്ച് എഡിറ്റിംഗ് ലേ
ആ ഹ് ന്നിട്ട് നിങ്ങള മോന് മോൻ ചെയ്യ്ണ്ടാ?
ആ മോൻ ചെയ്യുന്നുണ്ട് മോൻ പഠിക്കുന്ന കോളേജില് അവനാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നെപ്പൊ. അയില് വല്ല്യൊരു കോളേജാണ്. പറഞ്ഞറിയുന്ന നല്ലൊരു വല്ല്യ കോളേജാണ് അപ്പോ അതില് കാര്യങ്ങളൊക്കെ അവന് ചെയ്യുന്നുണ്ട് അവന് അറബിക് കും പഠിക്കുന്നുണ്ട് ഇസ്ലാമികതിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ മറ്റ് റ്റ് ഭൗതികപരമായിട്ട് ബികോമും പഠിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറത്ത് യൂട്യൂബ് ചാ ചാൻല് ആൻ ഇൻസ്റ്റാ പേജ് അതൊക്കെ ഓക്കെ ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട്.
ഉം പിന്നെന്താച്ചാ ഒക്കപ്പാടെ കൊണ്ട് നടക്കാനുള്ള ടൈമ് വേണം.
തും വേറെ അയ്ന്റെ പൊർത്ത് ഖുർആനും പഠിക്കുന്നുണ്ട് എല്ലാം കൂടെയാണ് അപ്പൊ അവൻ ക്ക് രേ നേ ഇത് ന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രീ ടൈമില് എന്തേലും ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. എല്ലാം നമ്മള് എല്ലാ മേഖലകളും നമ്മളൊന്ന് ക കൈവെച്ച് നോക്കണം എവിടേണ് ക്ലിക്ക് ആവാ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വിജയം എന്നോ എന്താ നമു ക്ക് പറയാൻ പറ്റില്ല ഞാൻ പോ ഒരു കാ ആ അതാണ് ഇ
ഞാൻ ആരും ഉണ്ടാവില്ല.
ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലും ഒരു മേഖലയില് തന്നെ എല്ലാ മേഖലയിലും ഒന്ന് നോക്ക ക്കിയോക്കണം ഏ ആ മര് പണ്ട് ന്ന് പറഞ്ഞ നമുക്ക് ഏതെങ്കിലും ഒന്നു മതീന്ന് വിചാരിച്ച കാര്യല്ല ആം ഭാഗ്യം വരണം അപ്പ ന്നിട്ട് ഇതേപോലെ എന്റെ സഹോദരന് കൊറെ നോക്കി നോക്കി കാരണം അത്രീം പഠിച്ചി ട്ട് ഇപ്പ ലാസ്റ്റ് അവൻ എന്താ ചെയ്യുന്നന്നറിയോ അവനവിടെ ഒരു ഷോപ്പ് തുടങ്ങി പച്ചക്കറി ഫ്രൂഡ്സ് അപ്പ നമുക്ക് അത് ആ ആ സ്വന്തമായിട്ടുള്ള അമ്മായിന്റെ മോനും അവരും കൂടെ തുട തുടങ്ങി കാരണം ഇത്രയും പഠിപ്പുള്ള ഒരാള് അപ്പൊ അവൻ ചോയ്ക്കും ഞാ എന്തിന ഇത്രയും കാലം പഠി ടിച്ചത് പഠിച്ചിട്ട് എന്ത് നേടി കാരണം ഇത്രയും പൈസ കാര്യങ്ങളൊക്കെ ചിലവാക്കിട്ട് അവൻ പഠിച്ചിട്ട് നല്ലൊരു ജോലി സ്വപ്നം കണ്ട് പോയി. അവനിപ്പോ എന്താ കിട്ടിയത് പച്ചക്കറി അയ്‌ന് പത്താം ക്ലാസ് പാസ്സായാൽ
ആ പത്താം ക്ലാസ് ആണോ ഇപ്പോ കണ
അത്ര ഉള്ളല്ലോ ആ കണക്ക കൂട്ടാൻ അറിഞ്ഞാൽ പോരേ പക്ഷേ അപ്പൊ ഞങ്ങൾ പറയും തലവര മോനെ നി ശരിയല്ല അപ്പൊ പിന്നെ വിധിയില് നമ്മളങ്ങോട്ട് ആ ഞമ്മളെ വിധിയാണത് ആ വിശ്വസിക്കുക അത്ര ഉള്ളൂ അപ്പോൾ എന്ത വച്ചാൽ ഓരോ തലവര ഇപ്പോ ബി എസ് സി ഒക്കെ എഴുതുന്നവർക്ക് കണ്ടിട്ടില്ലേ ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലർ വർഷങ്ങളോളം എഴു
ഉ ഞാനും അത് നോക്കിനാ ആദ്യം പറഞ്ഞീ ന് ഇനി ഡിഗ്രിക്ക് പോണില്ല പ്ലസ് ആഹ് പ്ലസ് ടു കഴിഞ്ഞോടനെ ഞാൻ പറഞ്ഞ ഡിഗ്രിക്ക് പോണില്ല ആ ആ പി എസ് സി നോക്ക അപ്പൊ എന്റെപ്പൊക്കെ പറഞ്ഞ അതൊക്കെ സൈ ടായിട്ട് നോക്കിട്ടുള്ള കാര്യം ഇപ്പോ കിട്ടിയാലും ചില
അല്ലാ നിങ്ങളുടെ എന്താ ഫാമി കുടുംബത്തില യാണോ വലുത്? തത്താന്റെ താത്താന്റെ താത്തക്ക് ജോലിയുണ്ടോ ഇപ്പൊ
ഉം ഏ താത്ത പ്പോ ഡിഗ്രി കഴിഞ്ഞോക്ക
കഴി ഡിഗ്രി കഴിഞ്ഞി ട്ടൊള്ളു നിങ്ങൾ തമ്മിൽ വല്ല്യ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ വയസിന്റെ ആ് അപ്പൊ നമുക്ക് മത്സരിക്കാൻ രണ്ടാളും ഒപ്പം ഉണ്ടാവോണ്ട് ഒന്ന്ഷാറായിട്ട് മത്സരിക്കാലോ അവളെന്തൊ ചെയ്യുന്നുണ്ട് അവ ഡിഗ്രി കംമ്പ്ലീറ്റ്
അവളക്ക് ഡിഗ്രി കമ്പ്ലീറ്റ് ആ
ആഹ് എന്നിട്ട് പിന്നെ
ഓള ഇപ്പോ ഇല്ല കല്യാണം കഴിഞ്ഞില്ല ഓള് ഇപ്പ എൻട്രൻസ് ചെയ്തിട്ടിരിക്ക പി ജി ക്ക്.
ആ ആ പിന്നെ ഇങ്ങൾ രണ്ട് കുട്ടികൾ മാത്രള്ളൂ അനിയനി അനിയത്തിയൊന്നുഇല്ല്യ
ആ രണ്ട് അനിയത്തിമാർ
നാല് പെൺകുട്ടിയാളാ ആ ആ ഇക്ക അപ്പോ ഇങ്ങളെ ഉപ്പ എവിടെ ഗൾഫില
അല്ല നാട്ടിൽ
മം എന്താപ് എന്താണ് പരിപാടി
ഷോപ്പിന്റെ ബേക്കറി ഷോപ്പ്
എന്ത് ഷോപ്പ്
ബേക്കെറി
ആ ആ അങ്ങനെ പിന്നെ വല്യപ്പെ യിരിക്കും കൂടെ സപ്പോർട്ടിന്ല്ലേ
അല്ല ഇപ്പന്നെ യിപ്പിനം പിന്നൊരു വേറെരു ഫ്രണ്ടു അങ്ങനെ
ആ ആഹ് ഉമ്മ ഉമ്മക്ക് ജോലി ഉണ്ടോ? അങ്ങനെണ് അനിയത്തിമാരൊക്കെ എത്രല്ല പഠിക്കുന്നപ്പോ?
ഒരാള് പത്തിലും ഒരാൾ അഞ്ചിലും.
മം മം അടുത്താണോ നിങ്ങളുടെ കോളേജ്? എന്തയ് നിന്റെ താത്തക്ക് കല്യാത്തിനൊന്നും സമ്മയിച്ചു കല്യാണം ജോലികിട്ടീട്ട് മതിന്നാ നിങ്ങൾടെ ഇപ്പോഴത്തെ ജനറേഷൻ ന്റെ മുഴുവൻ തീരുമാനങ്ങളും അതൊരു കണക്കിന് നല്ലതാണ് സാനം എന്റെ ഒക്കെ കല്ല്യണ ന്ന് പറഞ്ഞാൽ പതിനഞ്ചാം വയസ്സ് കില് കഴിഞ്ഞിട്ടുണ്ട് ഏ എബോശെ അന്ന്ശാല് ഇല്ലല്ല ആ നിയമം വന്നിട്ടില്ല ഞാന് ഒമ്പതാം ക്ലാസ്സ് പഠിപ്പിക്കുമ്പോ തികം പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് എത് എൻ്റെ വീട്ടിൽ വല്യായൊരു വി നാല് ആമക്കളുള്ള വലിയ വീടാണ്. അ വല്ല്യൊയൊരു ഫാമിലി കുടുംബാണ് അയില് ഞാന് ഉം മാത്രേ ഒരു പെൺകുട്ടികളൂ മറ്റേ എനിക്കൊരു ബ്രദറ് മൂത്തപ്പാക്ക് മൂന്ന് ആൺകുട്ടികൾ അത്പോ അത്പോലെ എളാപാക്കൊക്കെ ചെറിയ കുട്ടികൾ ഒക്കെആൺകട്ടികളായിരുന്നു അപ്പോ വെല്ലിപ്പാക്ക് കുറച്ച് പ്രായം വല്യപ്പാവ അവർ പറ മു ആ ഓൾ ഇപ്പൊ ബോംബെയ്‌ലൊക്കെ എത്തിലെ ഇനി അവളുടെ കല്യാണം കയി പക്ഷെ അന്നൊന്നും നമുക്കൊന്ന് തിരിച്ച് കാര്യം പറയാൻ ഒരു അതില്ല ഇപ്പോ വാ പേടി കെആയിരുന്നു കാരണം കൂട്ടുകടമ്പോമായിട്ട് ഞങ്ങൾ എല്ലാരും ജവിക്കുക എളാപ്പർ മൂത്തപ്പാര് എല്ലാരും ണ്ട് അവര് എന്താ പറയ ന്ന്ച്ചാ അതിന് ഓക്കെ സപ്പോർട്ട് ഇപ്പോ ഇതാകുക അങ്ങനെഒരു ഇതായിരുന്നു. അയില് പിന്നെ ഞങ്ങക്ക് ചെറിയ വീട് വെച്ചിരുന്നു അപ്പൊ അതില് കഴിഞ്ഞ് അപ്പ അത് അതോണ്ട് തന്നെ അവര് കല്യാണം കഴിക്കണംന്നൊക്കെല്ല കല്യാണം കഴിപ്പിച്ചുടണം എന്നുള്ളരു തീരുമാനത്തിൽ അവരെ എത്തി പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന് മം മൊമ്പതാം ക്ലാസ്സ്‌ പൂർത്തിയാക്കി എ ഒമ്പതാം ക്ലാസ്സ്‌ന്ന കല്ലിയാണം പിന്നെ പത്‌, ത് എഴുതി എഴുത്തില ച്ച പോല അങ്ങനെയായി പക്ഷെ എഴുതിന്ന് തോന്ന്ണ് ഇല്ല പിന്നെ ഞാന് ഇപ്പോ പിന്നെ മക്കളായിട്ടോ പതിനേഴാം വയസ്സിൽ ഞാൻ ഓ ഫസ്റ്റ് കുട്ടി ഇണ്ടായി വല്യാ മോന് ഇണ്ടായി. പിന്നെ ആ ലൈഫ് ല അങ്ങനെ പോയി പോയിട്ട് പോയിപ്പോ ഞാന് തുല്യതക്ക് ഇപ്പോ ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും സ്കൂളിൽ പോയി. ഇപ്പൊ ഇപ്പൊ ഞാൻ പ്ലസ് ടു പരീക്ഷ ചെയ്താണ് അടുത്ത മാസം കാരണം പത്ത് താം ക്ലാസ് ഞാനിപ്പോൾ തുല്യതൊക്കെയ്തി ഞാനും എ എന്താട്ടി വെറുതെ ചുമ വെറുതെ ഇരിക്കല്ലേ അപ്പോൾ മോം പറഞ് ഇമ്മ വെറുതെ ഇരിക്കല്ല എന്തെലും പോയിട്ട് പടിച്ചൂടെ അല്ലെങ്കി എന്തേലും ഇതായിക്കൂടെ അപ്പൊ എല്ലാരുങ്ങനെ ഇപ്പോഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാൽ ഒന്നുല്ലെങ്കിൽ ഒമ്മമാർക്കൊരു-
ഇപ്പൊ ഫോൺ ഫോണ് നല്ലോണം അറിയുന്നുണ്ടെങ്കി ഐ ടി ഫീൽഡ് ഒക്കെ നോക്കമ്പോ ഞങ്ങ
ആ ഇണ്ട് പക്ഷെ അതിന് നമ്മുക്ക് ഒരു കോളിഫിക്കേഷൻ പറയാണെ പത്താം ക്ലാസോണ്ട് ഒന്നുആവില്ല ല്ലേൽ ഒരു പ്ലസ് ടു എങ്കിലും പടിക്കണ്ടേ അപ്പോങ്ങനന്താെച്ചാൽ ഓൺലൈനിൽ പഠിക്കാൻനിക്ക് താല്പര്യമില്ല കാരണം ഈ ഫോണിൽ നോക്കി കി അപ്ര പോവും ഇപ്രാ പോവും ഇതൊന്നും തലീ കേറൂല അപ്പ അങ്ങനൊക്കെയപ്പോ ഈ കൊറഞ്ഞ പൈസൊക്കെന്നെ നമ്മൾ പ ഞ്ചായത്തിന്റെ കീഴിൽ വരുന്നുണ്ടല്ലോ? തുല്യതാ കോഴ്സ് അയില് പത്താം ക്ലാസ് ചെന്ന് നോക്കി അപ്പൊ എനിക്ക് പോ പോവാൻ മടിയായിരുന്നു പക്ഷ അവിടെ ചെന്ന എന്താണ് ആ കപ്പിൾസ് വരുന്നുണ്ട് അറുപ ത്തഞ്ച് വയസ്സായവരുണ്ട് ഇരുപത്തഞ്ച് വയസ്സാരു പേര കുട്ടികൾ ഉള്ളരും മക്കളും എല്ലാവരു നമ്മളെക്കാ കൂടുതൽ എയ്ജ് ആയുള്ളവരാണ് അവർ വരുന്നത് അപ്പൊ നമുക്ക്തിരില്ല പിന്നെ ഞങ്ങളൊരു ഫാമിലിയായിട്ട് നല്ലരു രസം എല്ല ഞായറഴ്ച ഒരു രസമായിട്ട് അങ്ങനെ പോയി ഇന്നെ പത്താം ക്ലാസ് പാസ്സായി പക്ഷെ പത്ത ക്ലാസ് തോൽവിയുണ്ട് തുല്യതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതില് ഒരുപാട് കുട്ടികൾ തോറ്റു കാരണം ഒന്നാമത്ത് ഈ കാണ അതിനോട് ടച്ച് വിട്ടിട്ടേ പിന്നെ പ്ല പിന്നെ പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ പിന്നെ ഇപ്പോ ഏഴു പ്ലസ് ടു ആണ് ഇപ്പൊ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ് ണ്ടായിരുന്നെ ഇനിപ്പ എക്സാമും കാര്യങ്ങളൊക്കെ ആയ അപ്പാ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട് കമ്പ്യൂട്ടറിന്റെ മേഖല നോക്കി ഗേൾ ആണെങ്കിൽ എന്തുണ്ട് അക്കൗണ്ടൊ അല്ലെങ്കിൽ ഡാറ്റ എൻട്രിയൊക്കെ പഠിക്കണേ ബില്ലടിക്കാനോ അങ്ങനത്തൊ കാര്യ ആ സ്വന്തമായിട്ട് ന മ്മള്ളത് ആണ് പെൺകുട്ടികള്ള കൈയില് പ്രത്യകിച്ചും വേണം നമ്മള് ഒരു രൂപയ്ക്ക്‌ പോലും അല്ല നമ്മള് കാലം നമ്മൾ വാപ്പാരോട് ചോദിക്കും പെ വാപ്പാനോട് കഞ്ഞിട്ട് ഭർത്താക്കന്മാോട് ഇങ്ങെ ചോദിക്കുന്ന ഒരു അവസ്ഥണ്ടല്ലോപ്പ അവരോടെ നമുക്ക് എന്തും ചോദിക്കാം പക്ഷെ ഭർത്താവിനോട് ചോദിക്കുകന്നുള്ളതല്ല പക്ഷെ വരുന്നുണ്ട് തെരുവുന്നല്ല പക്ഷെ അങ്ങളെ അടുത്തില്ല നിങ്ങക്ക് അതിന് സമ്പാദിക്കുനുള്ള സമയമായി
അങ്ങനെയല്ലേ ഇങ്ങള് പണ്ട് പഠിച്ച ആ ഒരു ചെലവല്ലേ ഞങ്ങൾക്ക് ഇപ്പയുള്ള
ആ അപ്പൊ നിങ്ങളു കുടെ ഫ്രീ ടൈമില് ജോ ഫ്രീ ജോബ് നോക്കിട്ട്
കൂടി കോളേജിലൊക്കെ പോയാല് ഫുഡ് ഇതൊക്കെ നമ്മള് ഫുഡ് കൊ പുറത്തുന്ന് കഴിക്കേണ്ടി വരും ആ പിന്നെ എല്ലാ ആ അതാണ് പിന്നെ എല്ലാരുടെയിലും മ്മൾ നമ്മളൊരു ഇതാവല്ലോ പിന്നെ നമ്മള്
പിന്നെ ഈ മേക്കപ്പ് ഇതിന് തന്നെ വേണം ഒരു സംഖ്യ പിന്നെ ഫുഡിന്റെ കാര്യം പറയണോ നിലവില് അതിന്റെ ഇടയ്ക്കൊരു യാത്ര എ സീ ൽ യാത്ര വന്ന് ഫ്രണ്ട്സിനെ കിട്ടണം എന്നാ പിന്നെ പണി ഇതാവും അങ്ങനെയൊക്കെ നോക്കുമ്പോ നിങ്ങളെയൊക്കെ നോക്കണം ന്നെങ്കില് നല്ല പൈസ വേണ്ടി വെരും അപ്പൊ സ്വന്തായിട്ട് എന്തെങ്കിലും ഉണ്ടാവാണെ ഇപ്പ ഈ ഗ്രാഫ് മറ്റേത് ഇതുണ്ടല്ലോ
ആ അതൊക്കെ അതൊക്കെ പറഞ്ഞാ എല്ലോടത്തുണ്ട് അതുകൊണ്ട് കോളേജില ഒരു ക്ലാസ്സില് തന്നെയുണ്ട് കൊറെ ആൾക്കാര് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനാ. നമുക്ക് കുറെ ഫ്ര ണ്ട്സ് ഉണ്ടാകും ആര്ക്കാ കൊടുക്ക ഒരാക്ക്‌ കൊടുത്താ ഒരാക്ക് കൊടുത്താ ഒരാക്ക്
ആ ആ അതൊക്കെ ഭയങ്കര പ്രശ്നാവുല്ലേ
അതൊക്കെല്ലാരും ചെയ്യുന്നു പിന്നെ ക്ലോത്തിങ് ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലുക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് പ്ലാനി
ഓൺലൈനിൽ ഇത് ആ അതന്നെ നമ്മള് സ്റ്റാറ്റസ് ചെയ്താലും ചുരിദാറിന് ഇത്രയാന്ന്ള്ള വെച്ചിട്ടാ അങ്ങനെ കുറെ വെരുന്നുണ്ട് പിന്നെ നിങ്ങക്ക് അഡ്മിഷൻ കാര്യങ്ങളും എടുത്തൂടെ മ്ച്ച് മറ്റേ ഈ കുട്ടികൾ ക്ക് ട്യൂഷൻസെ ഇത് ഓൺലൈൻ ട്യൂഷന് അല്ല അഡ്മിഷൻ എടുത്ത് കൊടുക്കുക അഡ്മിഷന് ഞമ്മൾ പത്താ അഞ്ച് അഞ്ച് അഡ്മിഷൻ കൊടുത്താല് എനിക്ക് ടീച്ചറാവാം
ആ അന്നാണ് ഞാൻ കണ്ടിരുന്നത്
അങ്ങനത്തെ അങ്ങനത്തെണ്ട് എന്റടുത്തുണ്ട് ഞാ എത്ര മൂന്നാല് ഗ്രൂപ്പിലുണ്ടായില് ഒരു ഗ്രൂപ്പിലായിട്ട് അഞ് ഞ്ച് അഡ്മിഷൻ കൊടുന്നാൽ ഒലുരു പത്തെണ്ണം കൊടുന്നാൽ പിന്നെ സ്റ്റെ നമ്മൾ സ്റ്റേജ് കേറി കേറി കേറി പോവുട്ടോ എന്നിട്ട് കയറി പോയിട്ട് മാനേജറായിട്ട് മാസം അയ്യായിരം വച്ചിട്ട് കിട്ടുന്നുണ്ട് എന്റെ ഫ്രണ്ടിന് എന്റെ കൂട്ടുകാരിക്കു ഇപ്പൊ ര രും അങ്ങനെ കയറി കാരണം ഞമ്മക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല ഞാൻ പറയും എന്നെ കൊണ്ട് കഴിയുല്ല പിന്നെ നമ്മുക്ക് ടീച്ചറായിട്ട് പഠിപ്പിക്കാനും പറ്റുന്നില്ലല്ലോ പക്ഷെ അഞ്ചെണം കൊടുന്ന് പിന്നെ അവര്മ്മള് അടുത്ത സ്റ്റേജിക്ക് എത്തും
തന്നെ നമുക്ക്‌ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഞങ്ങക്ക് കോളേജില് തന്നെ ഉണ്ടായി ചെറിയ കുട്ടിയൊക്കെടുത്ത് കൊടുക്ക്വോ ഹവറിനു ഇരുന്നൂറൊക്കെ വെച്ചു തരും പക്ഷെ എന്താച്ചാ കോളേജ് കോളേജ് കഴിഞ്ഞ്
അങ്ങനല്ല ഇത് ഓൺലൈൻ അല്ലെ നിങ്ങൾക്ക് രാത്രി കൊടു ടുത്തൂടെ ഫ്രീ ആയില്ലേ പഠിക്കാ പഠിക്ക ങ്ങള് കൊറച്ച് ഇപ്പറത്തേക്ക് ദാ അഹ് ഫുൾ ഫുൾ ടൈമ് പഠിക്കുമോ രാത്രി
അങ്ങനെല്ല ഇപ്പ ങ്ങ ലാസ്റ്റ് ലാസ്റ്റ് ഇയറല്ലേ അപ്പൊ അത്യാവശ്യം ഇപ്പൊ കൊറ ക്ലാസ് നേരിക്ക് തുടങ്ങിയിട്ടില്ല ഈ മാസോന്നും ക്ലാസ് അങ്ങനെ തുടങ്ങിയിട്ടില്ല
നാലഞ്ച് കുട്ടികൾ ഒരുമിച്ചുണ്ടാകും അപ്പോ അവരൊക്കെ നേർ നല്ലോണ്ണം അത്യാവശ്യം അറിയേം ചെയ്യേണ്ടിവരും അപ്പോ അവരൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകേണ്ട് ആ അങ്ങനെയൊക്കെ ആകുമ്പോയി
നിക്കത്ര താൽപ്പര്യല്യ അതാര്ന്ന് ഓപ്ഷനീന്ന് നമുക്ക്
അതു പിന്നെ ഓഫ്ലൈനാണെങ്കി നമ്മളടുത്തും കാര്യങ്ങളൊക്കെ കുട്ടിക എന്നാലും കുഴപ്പംല്ല ഡിഗ്രി ആ ഇപ്പൊ പിന്നെ ഒരു വിധൊക്കെ എന്തന്ന് അറിയോ കുട്ടികളെ പഠിപ്പ ഡിഗ്രി ഒക്കെ പഠിച്ച താത്തമാര് തന്നെ എല്ലാരെയുമൊന്ന് നോക്കണം ഇത് കാരണം ഈ കുട്ടി ചെറിയ കുട്ടികള് കുട്ടികൾൊക്കെ ഈ ബേസിക് മാത്രം ഇംഗ്ലീഷ് ബേസിക് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടീട്ടേ അങ്ങനത്തതും പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ അവ ഇതാ വന്ന്ണ്ട് നോക്കുന്നുണ്ട് ഇ ഞാ എന്താ മലയാളം അറിയാം ഇയ്യ് ഇംഗ്ലീഷ് മീഡിയത്തി പഠിച്ചത് കൊണ്ടാരി
ആഹ് അങ്ങനല്ല മലയാളം അറിയില്ലന്നല്ല മ്മള് പറഞ്ഞ് കൊടുത്താ തെറ്റ്യാ അങ്ങനൊരു പേടീ ഇംഗ്ലീഷാവുമ്പോ പിന്ന അത്ര പേടീല്ല കോളേജിലൊന്ന് എത്തിയാ മലയാളല്ലല്ലോ മലയാളം എയുതാൻ കൂടി ഇപ്പറിയില്ലാടിക്കും മലയാളം ഒരു വിഷയാല്ല
ഡിഗ്രിക്കോ ആ ആ ആഹ് ഞാൻ വിളിക്കാട്ടോ ഓക്കെ